ഹലോ കേൾ ആ കേക്കാം കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖാട്ടിരിക്കണ്
ഉം സുഖായിട്ടരിക്കണ് സുഖായിട്ടിരിക്കണ് ഇന്ന് മയൊന്നുല്ല രണ്ടീസായാട്ട് വയങ്കര വെയിലാണ്
ഉം ആ ആ ആ ചോണൊക്കെ കഴിഞ്ഞോ കെടക്കാറായോ ഇല്ല മഴയില്ല നല്ല കാലാവസ്ഥ വെയിലാരുന്നു അല്ലേ ഇപ്പം രണ്ടൂന്നൂസായിട്ട് മഴയി ഇല്ല
ആഹ് ആഹ്
ഉം
ആഹ് ഊ ഓ ഊണൊക്കെ കഴിഞ്ഞ് അടുക്കളേന്ന് പോന്നണ് കെടന്ന്
ആ ആട്ക്ക് അടുക്കളെല്ലാം പൂ ട്ടിയല്ലേ
ആഹ് പൂട്ടി
ആ ആ താമസിച്ചാണോ കെടക്കന്ന അതോ
ആഹ് താമസിച്ചു ഇപ്പൊ ഈ ഇന്തി പന്തലിള്ളോണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് വല്യാ മോനോ കല്യാണം ഓന് പതിനാറ്
ആഹ് എന്റെ മൂത്താ മോന് പതിനാറ് പ്ലസ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ് ചേർന്ന്
ആഹ് ഓന് ഇപ്പം പ്ലസ് ടു ആഹ്
ആഹ് പ്ലസ് ടു ആണ്
ആ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ്
താമെസിച്ചേ വെരുള്ളാരിക്കും വീട്ടില്
ആ ഇനിയിപ്പം ഫുട്ബോൾ ഒള്ളേണ്ട് കണ്ടിട്ടേ വെരെള്ളു
ആഹ് അഹ്
ഒക്കെ പൂട്ടി ചാവി അവര് കൊണ്ടുപോവും എന്നാ പിന്നെ ഓക്ക് വെര്മ്പോ വിളിച്ചേണ്ടേല്ലോ
ഹേ
ചാവി പൂട്ടിയാണ്ടേ ഓല് ഈ കടടേക്കാണ് കാണാൻ പോല്
ആഹ് ആ ആ-
അപ്പം ചാവി പൂട്ടി ഒല് കൊണ്ടോവുംവെര്മ്പം- വിളിച്ചെണ്ട ഓ മയയില്ലാ
മഴ ഉണ്ടോ അവടെ ഇല്ല
അല്ലല്ല അപ്പല്ല അവിടെ മഴണ്ടോ അവിടെ മയഉണ്ടോ
വേറെ വിശേഷം ഒക്കെ
എന്താ ഫുഡിന് എന്താ ഇണ്ടായിനി രാത്രി ചോറേയ്നി അതോ ചപ്പാത്തിയോ
ഏ
രാത്രി ചോറാണോ ഉണ്ടാക്കല്
ആ ചോറ് പിന്നെ അപ്പം രാവിലത്തെ അപ്പം ചോറ് ചോ ഇവിടെ അപ്പം ഒ ചോറ് നിർബന്ധം ഇല്ല അപ്പൊക്കെയാ കൂടുതല് ചോ ആ ചോറ് വയ്ക്കും വേണ്ടവർക്ക് ഉണ്ണാം അല്ലെങ്കിൽ കൂടുതൽ അപ്പൊക്കെ ആയിരിക്കും ഞാനൊക്കെ ചോറ് ഉണ്ണലാ
ഏ ഏ
എനിക്ക് ചോറ് വേണ്ട
വാണ്ടല്ലേ ഏ
ഉം അപ്പം ഇടിയപ്പം ഉണ്ടാക്കി അപ്പം അതാ കഴിച്ചെ ഏഹ്
കറിയോ അപ്പത്തേക്ക് കറിയ എന്താ ഇണ്ടാക്കല്
അപ്പത്തിന്നെ എന്തെങ്കിലും രാവിലെ വെക്കുന്നുന്നത് കാണോ ഇല്ലെങ്കിൽ മുട്ടക്കറി എന്തെങ്കിലും വെക്കും
ആഹ് ആഹ്
ഞാൻ ചോറൊക്കെ ഉണ്ണുന്ന ഇപ്പ ഇച്ചിരി വെയിറ്റ് കൂടുതലായോണ്ട് ഡയറ്റ് നോക്കുന്നുണ്ടേ ആഹാര നേർ പകുതിയാക്കിയെല്ലാം
അതെ ആഹ്
കഴിച്ചാലും കഴിച്ചില്ലേലും വെയ്റ്റ് ഏഹ് ആ മേലിഞ്ഞ് ആഹ് പത്ത് പത്തിലോളം കുറഞ്ഞ വലിയ പൊക്കള്ളോണ്ട് വലിയ വണ്ണം തോന്നിക്കേലാ പക്ഷെ എനിക്കൊരു തോന്നല് അതുപോലെ തോന്നി വണ്ണം വെയിറ്റാന്നുള്ളൊരു
ആഹ് ആഹ് ആഹ്
നല്ല പൊക്കംണ്ട് പൊക്കൊള്ളപ്പോ നമുക്ക് മക്കള്ളവർക്ക്ങ്ങനെററ്റ് തോന്നുവല്ലോ ആ വണ്ണം വലുതായിട്ട് തോന്നണ്ട് പക്ഷെ നമ്മുക്ക് ശരീരത്തിനെ തോന്നും ആ തൂക്കുമ്പോ അത് എഴുപത്തയഞ്ച് എപത് എൺപത് കിലോ ഒക്കെ വരെ വന്നായിരുന്നു ആ അപ്പ അങ്ങനെ കുറച്ച് അറുപത്തൊന്നല്ലേ ഏഴു ഇപ്പം നിക്കുന്നെ നിക്കുന്ന എഴുപത് എഴു പത്തിരണ്ടൊക്കെ രണ്ട് മാസ ഇപ്പ ഡയറ്റായിട്ട മധുരൊക്കെ ഇല്ലാ നിർത്തി മധുരോ ഓക്കേ നിർത്തിയി പ്പൊ
ഉം മധുരം കൊറക്കണം പിന്നെ നമ്മള് ചോറും അങ്ങനെ തന്നെ കൊറക്കണംല്ലേ
ആഹ ചോറും കുഴക്കണം ചോറും പഞ്ചസാരയുമെല്ല നമുക്ക് വെയിറ്റ് കൂട്ടും
ആഹ വെയ്റ്റ് കൂടുതല്
ഉം
ചോറെന്നെ അധികം തിന്ന ഈ ഷുഗർ വേരൂലലെ
അതെ അതെല്ലെ ചോറ ഏറ്റവും പാടു ചോറക്കെ ഇപ്പൊ ഒരാതി കഴിക്കലാ
ആഹ ഞങ്ങളവിടെ തൊട്ടഅയൽ വാസിഇതേ പോലെ അതിനിപ്പോ ഷുഗർ വന്ന് നരം നരമ്പിന് ബാധിച്ചക്കിന്
ണ്ടുഖണ്ട
ആഹ് ഷുഗർ ഇണ്ടായിന ഇങ്ങിട്ട് പിന്നെ അത് തി ചോറ് നല്ലോം തിന്നും ചെയ്യും ഗുളിക ആ ഗുളികൊക്കെ ഉണ്ട് ആഹ് അങ്ങട്ട് ഗുളികൊക്കെ ഉണ്ട് ഇങ്ങട്ട് കാണാൻ തന്നെ നല്ലരു മനുഷ്യന് അയാള് ഇങ്ങോട്ടിപ്പ പറ്റ തടിങ്ങോട്ട് പോയാ അയാൾക്ക്‌ പ്രായംന്നുല്ല നട്ട്ങ്ങട്ട് വയസ്സമാരെ മാതിരിയയിന് ആ വയസമാരെ മാത്തിക്കായിെ തടി ആ മെലിഞ്ഞിക്ക മെൽഞ്ഞക്ക
ആഹ ഷുഗർ വന്നല്ലേ
ആഹ് കയ്യും കാലൊക്കെ വണ്ണല്ലാതായിന്
ആണോ
ആഹ് ന്തോ വണ്ണം കുറയോന്നുനോക്കാം ഇന്ന് കാണിച്ച് ഞാൻ വണ്ടി പോയി നീ കാണിച്ചന്നപ്പോ ഞാൻ ചോദിച്ച് എന്താ പറഞ്ഞു ചോയ്ച്ചപ്പോ സ്കാനിങ് എടുത്തുന്ന് സി റ്റി സ്കാനിങ് ഇങ്ങള് അപ്പോ ഡോക്ടറ് പോയി അപ്പൊ അതോണ്ട് ഇനി അടുത്ത ദിവസം വരാൻ പറഞ്ഞേക്കാണ് എന്നൊക്കെ പറഞ്ഞെന്നോട് അപ്പൊ ഇങ്ങനെ നെരമ്പിന് ബാധിച്ചതാണ് ഷുഗറ്
ഓ അവർക്കപ്പം ഷുഗർ ഒത്തിരി നാളായിട്ട് ഉള്ളതായിരിക്കൂല്ലേ?
ആഹ് കുറേണ്ടായി
ഓഹ് എന്നാചെയ്യാനാ ആണോ അവരൊക്കെ കൊറച്ചൊക്കെ നിയന്ത്രിക്കേണ്ടേ അല്ലേ
ആഹ് വാണേ ഇപ്പൊ ഇങ്ങോട്ട് പാലിയേത്തിക്കാരൊക്കെ വന്നീനി അപ്പൊ ഓല് പറഞ്ഞ് ആ കുറച്ചാ മതി എന്നിട്ടപ്പോ മൂന്ന് പെൺ പെൺകു ഓര് ഒന്നൂല്ലാത്തോലാണേ പാവങ്ങളാണ്
ആഹ് അതേല്ലേ
ആഹ് കുട്ടികളെ പഠിപ്പൊക്കെ നിന്നണ് ഇപ്പോ അയാക്കു സുഖല്ലാഞ്ഞിട്ട്
ഉം ആ എന്നാ ചെയ്യാനാ ഷുഗറൊക്കെ വന്നാ പാടാ ഷുഗർ എല്ലാം പിടിച്ചാ ഭയങ്കര പാടാണ്
ങേ ആ വലിയ പെൺകുട്ടി ഡിഗ്രിയൊക്കെ കഴിഞ്ഞണ് ഇപ്പോ ഇനിയിപ്പോ ഏതെങ്കും കോഴസിന് പോകണെങ്കില് ആഹ് പഠിപ്പിച്ചണെങ്കിലും ഓക്ക് ഇതില്ല
അതെ അതെ പൈസ വേണ്ടേ എല്ലാത്തിനും ഈപറഞ്ഞ പോലെ ഹസ്ബൻഡപ്പൊ എന്നാ പരിപാടി ഇവർടെ?
അയിന് ഇങ്ങനെ കരിങ്കലിന്റെ ലോഡിങ്ങിന്റെ പണി
ആ അതെല്ലേ
ആഹ് ആഹ്
ഉം ഉം ഉം
അ തറത്താൻ വീടിന് ഇങ്ങനെ തറ- ത്താൻ വേണ്ടിയിട്ട് പോവു. - ആഹ് ആ ആ തറ തറപ്പണിക്കപോല്- കല്ലിങ്ങനെ കൊണ്ടേയിട്ട് കൊടുക്കും-
ആശുത്രി പോകാനും എന്തോരം പൈസെയും വേണം അതുപോലെ ചികിത്സിക്കായരി
ആ അവാ അയിനിപ്പം പോലില്ലേ-
ആ
ഇപ്പം പണിക്കൊന്നും പോവലില്ല ഉം ആ ഇതിനു മുമ്പൊക്കെ ഷു ഷുഗറെക്കേ എങ്ങനെ ഒണ്ട്-
ആ- അപ്പം പണിക്ക് പോവല്ല്ലഅപ്പം ഇപ്പം കൊറച്ച്നേരാ ട്ട് ലീവ് എടുത്തതാ ഉം ഒര് ക്ഷീണന്തൊക്കൊയിട്ട്-
യെ അതെ അതെ അതെ ഉം ഉം ഉം ആാ നി ലീവ് എടുക്കട്ടെ കൊറച്ച്
ആാ കൊറച്ച് ലീവ് എടുക്കട്ടപ്പോ വെയിലും അല്ലോ നല്ല വെയിലാണല്ലോ പ്-
അതെ അതെ അതെ അവടെ മഴേ ഒണ്ടാര്ന്നോ ഓ എപ്പഴുങ്ങ
ആാ ഒപ്പം നല്ല വെയിലാണ് രണ്ട്സം മുന്നെക്കേ ഒണ്ടായിനി അന്ന് കറണ്ടോന്നും ഇല്ല്യായിനി ആാ മഴ
ആണോ ആ കരണ്ടേല്ലാം പോസ്റ്റല്ലോം ഓടി ഞ്ഞോ തോ
ആാ ഒടിഞ്ഞേ പോസ്റ്റ് ഒടിഞ്ഞ് ലൈൻ ലൈന് പൊട്ടി അങ്ങനെക്കായി ക ഇല്ലെനി
ആഹ് ആഹ് ആഹ കരണ്ടു ബില്ല് അട ഇപ്പം നല്ല ചൂടും ഭയങ്കര ഒര് പൊകച്ചിലും ചൂടും കൊതുവോ കൊത്
ആ ഓഹ് കൊത്ക് ഉണ്ട് പണി ഓരോന്ന് രോഗങ്ങൾ ഒണ്ടണോ കൊതുകായിട്ടും
ആ അതെ അതെ അതെ പല രോഗങ്ങളും അതോ കടിച്ചാല് ചൊർണ്ണൊണ്ട് തന്നെ ഇരിക്കണം.
ആ നല്ല ചൊറിച്ചിലാ എന്തോര് ചൊറിച്ചിലാന്നൊ ഒന്ന് കടിച്ചു കിട്ടിയാല്
ഉം
അതീന്ന് ഈ രോഗം ഉണ്ടാകുന്നതും ആ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് പെ പനിയും ജലദോഷം കൊതുക് നല്ല സൂക്ഷി പച്ചവെള്ളം തണുത്തവെള്ളോന്നും കുടിക്കരുതെന്ന തെളപ്പിച്ചാറിയ പറയുന്നേ
ആ അതെ ഏ അതേപോലെ ജലദോഷൊക്കെ എല്ലാർക്കും ഇവടെ
ആ
ഞാങ്ങട്ട് ആ ഒരു കുടുക്ക തെളപ്പിച്ചാറി വെച്ച്ണ് ഞാന്
ആഹ് ജീരകമ്പ വള്ളം തിളപ്പിക്കാം ചുമ്മാ വെള്ളം തിളപ്പിക്കാം
അല്ല അയ്ക്ക് നല്ല ജീരകോ കട്ങ്കാലിയോ ഇണ്ടെങ്കി ഇടും
ആ ആ ആ ഞാനും അതെ ജീരകമ്പം വെള്ളം തിളപ്പിച്ചാ
ആ മറ്റേ പച്ചവെള്ളം കുടിച്ചുമ്പോ ഒരു ഇതല്ലേ നമ്മുക്കൊരു സുഖം കിട്ടൂല അതില് ആ കരിങ്ങാലിയോ ജീരകോ ഉണ്ടാവുമ്പോ ഒരു ചൊയ ഉണ്ടാവുമ്പൊ പിന്നെര്
ആ അതെ അതെ ജീരകം വെള്ളം കൊഴപ്പ ഇല്ല നല്ലതാ പച്ചവെള്ളം ചുമ്മാ ചൂടാക്കുമ്പം തിളപ്പിക്കുമ്പോ നമുക്ക് ഒരു ചൊവയ ആ ആ ഇതിപ്പോ ജീരകൊക്കെ ആവുമ്പോ അതിനകത്ത് വലിയ ചോവരിയാല
ഏ ചൊയ വരൂല കുട്ടികളൊക്കെ കിടന്നോ
ഒരാള് വെളിയിൽ ഇരുപ്പാണ് ഒരാള് കിടന്നു മൂത്തയള് ചോറ്ണ്ണുന്നു ഇപ്പയാ വന്നത് ഇല്ല ഒന് ണ്ട് അത് ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് വേറൊരിടം വരെ പോയിരിക്കുവണ് ഇവിടെ പെയിന്റിങ് പരിപാടിയാ
ആ ആ വീട്
ആ നിങ്ങളടെ ഹസ്ബന്റോ
അത്വ്ടെണ്ട് അയ്പ്പൊ ചോറ്ന്നാണ്ടടെ സിറ്റ് ഔട്ട് ഇരിക്കണ്ട് ഫുട്ബോൾ ആണ പോവാന്
ആണോ ഇവിടെയൊന്നും പിന്നങ്ങനെ പിള്ളേരൊന്നും ഫുട്ബ ഫുട്ബോൾ കാണാ എല്ലാരും പോക്കാ അല്ലെ
ആ ഇവിടുന്ന് എല്ലാരും പോവും ഇവടെ പീടേല് മറ്റേ സ്കാനർ എന്തോ വെച്ചണ് കാണാൻള്ളേ
ആഹ് അങ്ങനെ കാണാൻ പോവല്ലേ എന്നിട്ട് പിന്നെ എപ്പ വരും
അത് ഹാഫ് ടൈം ആകുമ്പോൾ ഇങ്ങോട്ട് വരും
ആഹ് ആഹ് ആഹ്
ഫുൾ ടൈമ് അങ്ങനെ നിക്കൂല ഹാഫ് ടൈമ് ആ ഇപ്പ എല്ലാവരും ആതിന്റ പിറകെയാണ് എന്നാ ആയിക്കോട്ടെ പിന്നെ വിളിച്ചണ്ട് ആ ഓക്കെ ആയിക്കോട്ടെ